ഹലോ ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചോ
ഉം ചായകുടിച്ചോണ്ടിരിക്ക അപ്പളാണ് വിളിച്ച അപ്പളാണ് സമയം ഒഴിഞ്ഞികിട്ട മക്കളൊക്കെ വരുന്ന സമയല്ലേ
മുക്ക് ചായൊക്കെ കൊടുത്തെങ്കിലല്ലേ നമുക്ക് സമയാവോ ഓരൊന്ന് ഒരു ഭാഗത്ത് ഇരുതിയെങ്കിലേ നമുക്കതിനൊക്കെ കഴിയുള്ളൂ എല്ലാത്തിനും.
ആഹ് അതാണേയ് ക്ക കൊടുത്ത് ഇപ്പൊ ഞാനും കുടിച്ചു ഇഞ്ഞപ്പോ കൊറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനണ്ട് പിന്നെ ക് ടെ വച്ചക്കാണ് ഹ് ഹും. ആ ഉണ്ടാക്കിതാണ് വീട്ടില് ഉണ്ടാക്കി പഴമ്പൊരി ണ്ടാക്കി മക്കൾക്ക് വാണം എന്തെങ്കിലൊക്കെ ഒരു കടിയായിട്ടാടീ
ആഹ് അവർക്ക് ചായക്കെ എന്തേ കടി ചോദിച്ചിട്ടെ ഓര് സ്
ആഹ് അങ്ങന് തന്നെ വരാ ന്ന് ഒരാളൊന്നും പോയിട്ടില്ല ഒരാൾക്ക് പനിയായിട്ട് പോയിട്ടില്ല മറ്റോക്ക് പിന്നെ കിട്ടീലെങ്കിലും കൊയപ്പൊന്നില്ല പക്ഷെ എന്നാലും ഞമ്മക്കൊരു
ആഹ് നമുക്ക് സന്തോഷാണ് നമ്മൾ മക്കൾ വരുമ്പോ എന്തെങ്കിലൊക്കെ ഒരു സ്നാക്ക് ണ്ടാക്കി കൊടുക്ക ആ ഞാന്ണ്ടാക്കി കടലറ്റ് റ്റ് ണ്ടാക്കിനിം ഇന്ന്
ആഹ് ഞങ്ങളിന്ന് പയംപൊരി പിന്നെ അല്ലെങ്കി വല്ല മക്രോണിയോ അങ്ങനെ എന്തെലുമൊക്കെ ഇണ്ടാക്കും.
ആ ന്നലെ മക്രോ പാസ്ത ണ്ടാക്കി ലീവല്ലായ്‌നോ ഞായറാഴ്ചല്ലേ വൈകുന്നേരായിട്ട് എന്തെങ്കിലൊന്നു അവർക്ക് വേണം അല്ലാതെ കേക്ക് അങ്ങനത്തെ സാധാ കേക്ക് അതൊന്നും പറ്റൂല
അതൊന്നും പറ്റൂല ഉം വേറെ താ ഇന്റെ മകനാണീ ചോറ് തിന്നൂല്ല പിന്നെ സ്കൂട്ടന്ന ആ മ്മള പണ്ട് നമ്മള് പോയ സമയത്ത്
പണ്ടത്തെ പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂള് പോയിനെ സമയത്ത് സ്കൂൾ വിട്ട് വന്നിട്ടണ്ടെങ്കിൽ ചോറ് തിന്നെങ്കിലേ സമാധാനവൊള്ളൂല്ലേ?
പോ ആഹ് അങ്ങനെ അതാണ് ആ ഏ മക്കൾക്ക് പിന്നെ അങ്ങനെ തന്നെ വാണ്ടേ എല്ലാ കാര്യത്തിലും ഇനിയിപ്പോ രാവിലെ ഉം ചായുടിച്ചോ അല്ല എപ്പളെങ്കിലൊക്കോള്ളുണ്ടാക്കൽ ണ്ടാക്കുമ്പോ
ആഹ് അതാ ഞാൻ എപ്പഴും ണ്ടാക്കുന്നില്ല എപ്പോഴും എണ്ണക്കടി ണ്ടാക്കിയ നല്ലതല്ലല്ലോന്ന് വിചാരിച്ച എടക്കിടക്കൊക്കെ ണ്ടാക്കും പിന്നെ ആവിൽ വേവിച്ചെടുക്കണത് അങ്ങനത്തൊക്കെ ണ്ടാക്കും ട്ടോ ഇലെട അങ്ങനത്തെ ആകുമ്പോ കേടില്ലല്ലോ
ആഹ് അതെ പിന്നെ ഇവിടെ ഇവിടെ ഒരാൾക്ക് മധുരം മധുരം പറ്റ റ്റ ഒരാൾക്ക് എരിവാണ് അപ്പൊ പിന്നെ പലതുണ്ടാക്കണം അപ്പൊ പിന്നെ എല്ലാവർക്കും
ആഹ് ഇവിടെ അങ്ങനെന്നെ ഒരാൾക്ക് ചെലേൽക്ക് മാധുരം പറ്റൂല ചേലോൽക്ക് എരിവ പറ്റൂല അപ്പൊ പിന്നെ എല്ലരും പറ്റനോല്ക്ക് പറ്റണത് അങ്ങട്ട് ണ്ടാക്കും
അതന്നെ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും നോമ്പിനായയാലൊക്കെ ഒരു കടിിയ ഒരാൾക്ക് പറ്റൂല ഒരാക്ക് ചപ്പാത്തി- നൂൽപ്പുട്ട് ഭയങ്കര വൃത്തി നമ്മളാണെങ്ക ഭയങ്കര കുഴങ്ങി തളർന്ന നിൽുന്ന സമയത്താണ്. ന്താന്നോ പിന്നെത്രെ കോയങ്ങിയാലും വേണ്ടില്ല മക്കൾക്കല്ലേ വേണ്ടിട്ട്-
ആഹ് അത് വിചാരിച്ച നമ്മള ഇണ്ടാക്കും നമ്മക്ക് നമ്മളത് നോക്കൂലല്ലോ നമ്മൾ. നമ്മള് മക്കള എങ്ങനെയെങ്കിലും- ഓല്ക്ക് ഇഷ്ട്ടല്ലത് ഞമ്മൾ ഇണ്ടാക്കി കൊടുക്ക അത്രോളു. സ്കൂൾക്ക് പോവാനക്കെ മടിണ്ടോ മക്കൾക്ക്?
ആഹ വല്ല്യോൻ കൊറച്ചൊക്കെ മടി പിടി- വലതേയിൽ ഏയിലെത്തിക്ക്ണ് ന്ന് പറഞ്ഞിട്ട് കാര്യല്ല മടിയാണ്.
മടിയാണ് ലെ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടിയാണോ ന്ന് ന്റെ മോൾക്ക് ഭയങ്കര മടിയ സ്കൂൾ- ഫാസ്റ്റത്തെ ദിവസം തന്നെ സ്കൂൾ തുറന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് സ്കൂൾ ണ്ടല്ലോ- സന്തോഷത്തിൽ പോയി പറയാണ് വേഗം നീച്ചോ ന്ന് സ്കൂൾ എന്റെ മൂടാകെ പോയി. സ്കൂൾ ണ്ട് ന്ന് പറഞ്ഞതോട് കൂടി-
പിന്നൊക്കെ നീച് പുതിയ ക്ലാസ്സ്‌ ക്കൊക്കെണ് പോകണത് പറഞ്ഞിട്ട് കാര്യല്ല. രണ്ടാം ക്ലാസ്സക്കെ പോണത് പക്ഷെ എന്താറില്ല ഭയങ്കര മടി. ആരാണ് ഈ സ്കൂൾ മദ്രസ ഒക്കെ ഇണ്ടാക്കിയത്? എന്തിനാണ് ഈ സ്കൂൾക്കുംമദ്രസക്ക് പോണത് അങ്ങനെ ചോയ്-
ആ ന്നിട്ട് പിന്നെ പണ്ട്ണ്ടല്ലോ നമ്മള മറ്റേ വീഡിയോ മറ്റേ ഹോം സിനിമ അതിലുണ്ടല്ലോതും എന്താ എന്തിനാ സ്കൂൾക്ക് എന്തിനാ പോണ് കളക്ടർ ആവാന ഡോക്ടർ ആവാനാ
ആഹ് ടീവി കണ്ട് കുത്താർന്ന ഒരു കൊയപ്പോല്ലാ മൊബൈൽ കിട്ടിയാലൊരു കൊയപ്പുല്ല ഈ രണ്ട് രണ്ട് മാസം ടി വി മൊബൈൽമലങ്ങാട്ട് പോയിട്ട് പിന്നോല്ക്ക് സ്കൂൾക്കും മദ്രസ്സക്കും ഒക്കെ പോവാൻ മടിയ
ഭയങ്കര മടി പിന്നെ വൈന്നരൊക്ക വന്നാ എത്ര പെട്ടെന്നാണ്ന്ന്റിയോ നമ്മളി വായിച്ചാനൊക്കെ ഇരുത്തിയാല് ഒറങ്ങാ
പത്ത കുട്ട്യാളെക്കെ വിജയശത്തമനൊക്കെ ന്താ കൊറവ് ഈ മൊബൈലാണ് പത്താം ക്ലാസ്സിലൊക്കെ നല്ല വിജയശതമാനം കുറവാണല്ലോ
പിന്നേ എല്ലാത്തിലും കുറവന്നെ.
അതാണ് കുറവാണന്തോ മാർക്കൊക്കെ കുറവായി ഈ ഇൻസ്റ്റാഗ്രാാം അത അതൊക്കെ- വന്നതുകൊണ്ട് കുട്ട്യാൾ അയിമ്മലങ്ങട്ട്. അതിൽ അഡിക്റ്റ് അയക്ക ഫോട്ടോ വിടല് അതും ഇത് മെസ്സേജ് അയക്കാ.
മ് ഞാൻ നോക്കുമ്പോ എന്റെ ഫോണിലിണ്ട്. ഇതേ മാരി ഇന്റെ മോള് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിപ്പോ ഒന്ന് ഫ്രണ്ട്സിന്റെ ഞങ്ങൾക്ക് എന്താ ന്തേലും ചെയ്യാൻ ടീച്ചർ വീട്ടിക്കനെങ്കിൽ അത് ചെയ്യണ്ല്ലൊരു ഒന്ന് പിന്നെ ഒന്ന് സംസാരിച്ചിരിക്കാൻ വേണ്ടിയകാണ്ട് അങ്ങനെ രണ്ടും ഡിലീറ്റ് ആക്കി ഒഴിവാക്കി ആ അ ഞാൻ വെല്ല ചായക്കെ കൊടുത്ത് അവിടെ റൂമില് കളിപ്പാട്ടൊക്കെ ഇട്ടൊട്ത്ത് ഞാൻ മെല്ലെ ഇങ്ങോട്ട് പോന്നു. ഞാൻ ചായ കുടിച്ചിട്ടേ പറഞ്ഞു അല്ലെങ്കിൽ ഒക്കെന്റെന്നെ പിന്നാലെ വരും.
ഓരോടെന്ന് അങ്ങനെ മൊബൈല് വിട്ടൂല സ്കൂൾ
അയിന് ഞാന് സമയം വെക്കും ഒരാൾക്ക് ഇത്ര സമയം ഒരാൾക്ക് ഇത്ര സമയം അതേ കിട്ടൂലേ ഞമ്മക്ക് ഇനി ആര് വൂളിച്ചാണെങ്കിലും ആഹ് ആര് വൂളിച്ചാണെങ്കിലും ഓല് ഓല്ക്ക് കാണണ്ടത് കാണും. അത് കൈവ
ഓലി കാണ കാണോ ഓല് ബിസിയാക്കും ആരെങ്കിലും വിളിച്ചാ ബിസിയ ആക്കും എന്നട്ട് ഒരു എന്താണ് ഫോൺ എടുക്കാത്തവ വേറെ മൊബൈലക്ക് ആരെങ്കിലും
ആഹ് ഇത് വേറെ മൊബൈൽ ക്കൊന്നും വിളിച്ചാല്ലയ്ക്കരിം പിന്നെ വൂളിച്ചുമ്പോ പെരും ചീത്തയ്ക്കാരം
ചീത്തേണ് ചീത്തറിം ഹസ്ബൻഡ് ചീത്തറിം എന്താണ് ഫോണ് ടക്കാത്തത് ന്ന് പറഞ് ചീത്ത പറനി
ഊ യാര് എന്ത് അത്യാവശ്യ കാര്യത്തിന് കാര്യത്തിനാണെങ്കിലും വിളിച്ച എടക്കെല്ല
ഇന്നലെ പിന്നെ മൂത്തച്ചി വിളിച്ചീനി ഇതിക്ക് ചക്ക കോണ്ട്ര പറഞ് മൂത്തച്ചി ചക്ക ഔടെ ച്ഛ കൊണ്ടോയി എത്ര കുട്ടികളും ബിസ ആാക്കാണ് താരാണ ഫോൺ ബിസ ിണറണ്ട മറ്റേ മോളെയൊക്കെ വിളിച്ചിണ്ട്
ഏ ഇപ്പോഴും ചക്കയൊക്കെ ഉണ്ടോ മഴയൊക്കെ ആയപ്പോ ഞങ്ങള നാട്ടിലൊക്കെ ചക്കൊക്കെ കഴിഞ്ഞു ചക്കക്കെ കഴിഞ്ഞ് ആഹ മുള മുള വന്നക്കൂല്ലേ ഇപ്പൊ മിന്നന്നൊരു ചക്ക കൊണ്ടുവന്നീന്നു നല്ല മധുര ഉണ്ട് പക്ഷേ ആഹ
വെള്ള ഇറങ്ങിക്ക
ആഹ് ഇതില് വെള്ളത് മുള വന്ന് പൊട്ടി അപ്പൊ ഒരു ഒരു രസല്ല
രസംണ്ടാവല വെള്ള ഇറങ്ങി മുള വന്ന പൊട്ടിയ ചക്കര രസംുണ്ടാവല
ആ വെയില എത്ര കിട്ടണം ആഹ ആഹ് അങ്ങനെ തന്നെ ആഹ അങ്ങനെ തന്നെ എവിടെ
ചമ്മള ച കുരു ഒന്ന് കറൊന്നും വെക്കാൻ കഴിയൂല അതടെ പൊടണ്ടാവില്ലല്ലോ ചരമറിച്ച് നല്ല ചക്ക കുരക്കളിയ നല്ല ചക്കയാണെങ്കിൽ അതില് ആ ചക്കുരു കറുമ്പൾൊക്കെ നല്ല രസമാണ് ടേസ്റ്റ് ഞാൻ ചക്കുരു കറിക്കുമ്പോ എന്താറിയോ ഞാൻ തൊല കഴിച്ച കളഞ്ഞാണ്ടല്ലേ കുക്കറിൽ പട്ട പീങ്ങി എടുക്കോ ചക്കൂരു ഒരു ഒറ്റ വയസിലേ എന്നല എന്താ്യ ചൂട് ഒന്ന നല്ല വറ നല്ല ആറിയിട്ടുണ്ടെങ്കില് അതിന്ന് കിട്ടു അ്മന്ന് കിട്ട ഒട്ടിപ്പടിച്ചട വലിച്ച കൊണ്ട് എടുക്കണം ആ ചെറിയ ചൂടിില് ആ തോലിടു പോരും ഞാൻ ചോന്ത തോല്യൊന്നും കളിയണ്ട ആവശ്യമില്ലല്ലോ മോന്ത തൊലി തൊലിണ്ടാന്ന് എല്ലാരും പറയൂ അതിന്റെ ആവശ്യല്ല അത് നമ്മളെ നല്ലതാള
കാൻസറിന്റെ ഒക്ക എന്തോ മരുന്ന് ഇതൊക്കെ പറഞ്ഞൻ കേക്കാ
അപ്പന്ന ഞൻ അങ്ങനെയണ്ട് വേവിച്ചു കുട്ട്യാൾക്ക് ഭയങ്കര ഇഷ്ടം അത് ചക്കക്കുരു മുളക് ഇിട്ടാലേ തേങ്ങ ര്ച്ചിലോ ബാക്കി ഉണ്ടാവൂലോ ഇവിടെ ചക്ക
എങ്ങനെ ഇടെ ഉണ്ടാക്കുക കുക്കറില് തൊലി കളയാതെ വിസിലടിച്ച വെള്ളം വേണ്ടേ
നമ്മള് ചക്കക്കുരു നമ്മള് മത്ത് തൊലിതൊക്കെ ആ ചക്കൻതൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ട് കഴുകിയിട്ട് കുക്കറിലിടാ ഉപ്പ്ടാ ഒരൊറ്റ വിസൽടുപ്പിച്ചാ എന്നിട്ട് ഓഫാക്കി ചക്കൂരു വേവുംയും ചെയ്യും അതിന്റെ തൊല കളിഞ്ഞടുക്കും ചെയ്യ വേഗംപ്പെട്ട് ട്ടെന്ന് വേഗം എടുക്ക എങ്ങനെ ആ വെള്ള വെച്ചാണ്ടേ വെള്ള വച്ചാണ്ട് പീങ്ങ ആ അതേ പറഞ്ഞില്ലല്ലേ പുഴുങ്ങി എടുക്ക എന്നിട്ട് പിന്നെ മുളക് ഇട നമ്മള് മീൻ മുളകൊക്കെ ഇട്ട മാതിരിളക് ഇട്ടി പക്ഷെ പുളിങ്ങൊന്നും ഇടണ്ട പുളിയൊന്നും ഇടണ്ട ആവശ്യ ഇല്ല ഇനിയിപ്പോ നെല്ലിക്കക്കെണ്ടങ്കി ഇടാ മാങ്ങി നെല്ലിക്ക ണ്ടെങ്കിൽ പുളിങ്ങിട്ടാൽ അത്ര ടേസ്റ്റ് വരും ഒരു പുളിന്റെ ചൊയ വരും
ഒടക്കണോ അതോഞ്ഞി ഒടക്കാതെ അങ്ങനെടേ
ഒടക്കണ്ടാ ഒടച്ചാ രസം ഉണ്ടാവലല്ലോ ചക്കക്കുരു ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തിന്നുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ ആ മീ മക്കളും പുളിങ്ങ ഇടരുത് പുളിങ്ങട്ടാ പിന്നെ പുളിന്റെ ചൊയായി വരും ആ പുളിന്റെ ടേസ്റ്റേക്കാര അ യ്ൽ വരിക
പല സ്ലത്തും പലേ ഇതല്ലേ അപ്പൊ മീ വെക്കണ പോലെ കടുവൊക്കെ പൊട്ടിച്ചിട്ടോ കടു പൊട്ടിച്ചിട്ടോ ആഹ് ഞൻ ആദ്യായിട്ടേക്കട്ടോ അത് ചോയ്ച്ച ഇത് ഈ വിഭവം കേക്കാണ് അതാ ഞാൻ അന്നോട് ചോദിക്കണത് ഉം കടു പൊട്ടിച്ചിട്ട് ഞാനേ ഇത് കേൾക്കണത് ആദ്യായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്
ഏ അങ്ങനെ ഉണ്ടാക്കണണ്ട് മുളക് ഇട്ടെടുക്കും ഞാൻ തേങ്ങ അരച്ച് ചക്കക്കുരു
ആ എന്നിട്ട് ഫസ്റ്റില് എന്താ കടു കടു വറത്തിട്ട് ഐക്ക് നമ്മള് ഉലുവ് എന്തേലും ഇടണോ
അങ്ങനെയുണ്ട് അങ്ങനെയ ഉണ്ടാക്കിട്ടില്ല ട്ടോ വറ്റല് മൊളകും കരിവേപ്പിന്റെലയും കടകൊക്കെട്ട് വറവവിടും പിന്നെ ലാസ്‌റ്റ് അങ്ങനൊക്കെ ചെയ്യും
ആ എന്നിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട്
പൊടികളൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കും ഇവിടെ ചക്ക കുുരു ആയാ ഞാൻ ചക്കാറി ഞങ്ങളെ വിട്ട് ചക്ക ഇല്ല ഇല്ലാവുന്നില്ല ങ്ങെ ങ്ങക്ക് പഞ്ചല്ല ഞങ്ങളെ തറവാട്ടിലും മൂത്തച്ഛമാരോടെയ ഒക്കെ ഉള്ളതുകൊണ്ട് പഞ്ചല്ല ചക്ക മാങ്ങക്കുന്നു വീട്ടിലൊക്കെ ഉണ്ടായി വ മാവ മാണ്ട് മാവക്ക ഉണ്ടായിട്ട് മാങ്ങൊന്നും ഉണ്ടായിട്ടില്ല അടുത്ത കൊല്ലൊക്കെ ഉണ്ടാവേക്കും അത്യാവശ്യം വല്ല്യതക്കെ ആയിട്ടുണ്ട്
ആഹ് അങ്ങനെ ഞങ്ങക്ക് ചക്കി മാങ്ങൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോ എന്താ പൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തീർന്നണം എല്ലാം ചക്കി മാങ്ങൊക്കെട്ടോ മാങ്ങൊക്കെ ഇണ്ടായത് ഫുള്ള് കേടന്ന് കണ്ട്
എന്ത കേട് നല്ല മാങ്ങ കേട് ചെല മാങ്ങണ്ടല്ലോ ചെല മാങ്ങ ചെല മാങ്ങക്കര് കുഴപ്പുണ്ട് വല്ല്യതായിട്ടണ്ടെങ്കിൽ മൂത്താ അത്ഴിക്കും ക്കള് വരണ്
ആഹ് അത് ഇവിടെത്തെ ഞാൻ തൊട്ടടുത്തര് ആഹ് മാങ്ങ വല്യ മാങ്ങ ആക്കും പക്ഷെ പഴത്ത ചാടെ ആഹ്
പുഴുക്കള് വരും
അത് തന്നെ ഇപ്പഴത്തെ ഫുള്ള് പുഴക്കളേക്കറ ഒന്നിനും പറ്റൂല അച്ചാറിടാനുഷാറാ ആ നല്ല അഥവാ നമുക്കൊരു പാകത്ത് പഴപ്പിലൊക്കെ കിട്ടിയാല് അടിപൊളിയാട്ടോ ഉ പിന്നെ വലിയത് നമ്മുടെ കയ്യിയില് അത് വലുതാവുമ്പോ നമ്മള ഒരു കയ്യില ഒന്നും ഒതുങ്ങൂല അത്രക്ക് വലുതാ
വീടിന്റെ അടുത്തി വ ചക്കന്റെ അത്ര വലിപ്പമുള്ള മാങ്ങ ഒരു ഇടിച്ചക്ക ഉണ്ടല്ലോ
ആ അതെന്തോ ഒരു കപ്പല് മാങ്ങ അങ്ങനെ എന്തോ ഒരു മാങ്ങ
വല്ല ആദ്യമായിട്ട് കാണാണ് ആ പെരയില് ആ മാങ്ങ
പിന്നെ കറുകത്തിറതുപലെ
എന്നാ ശരി എന്നാലി ഞാന് പിന്നെ വിളിക്കട്ടോ
ആ ശരി